കാണില്ല
ആ കേൾക്കണണ്ട്
ആ എന്താണ് വിശേഷം
സുഖാണ്
ഫുഡ് ഒക്കെ കഴിച്ചോ രാ ത്രിയില്
ഇല്ല കഴിച്ചിട്ടില്ല മക്കളൊന്നും അങ്ങനെ വന്നിട്ടില്ല ഫുഡ് കഴിക്കാനായിട്ട്
ആ
അവരൊക്കെ അകത്ത് കളീലാ
അത് ശരി അവര് കളിക്കണ്ടേ ഇതല്ലേ പ്രായവാവും
ഇപ്പൊ ഇളച്ചി പെറ്റ് വന്നതാണ് അപ്പൊ അതിന്റെ ഒരു പൊലി അവരായിട്ട് പോവും ഇളച്ചില്ലല്ലോ ഇരുന്നൂറ്റി പെറ്റ് വന്നതാണ് അപ്പൊ അതെ മാതിരി കളിക്കാണ്
അല്ലാ പിന്നെ ഫോൺ ഒന്നും അധികം യൂസ് ചെയ്യൊന്നൂല്ല
പിന്നെ ഫോൺ കൊടുക്കാറില്ല ഫോൺ ഇട്ക്കും കാണാതെ ഇട്ക്കും
ആ കാണാതെ കൊടുക്കാൻ അങ്ങനെ കൊടുക്കാതെ ഇരിക്കേണ്ട കാര്യല്ല്യല്ലോ അ നമ്മള് നമ്മള് തീരെ കൊടുക്കാ ദോണ്ടാണി കാണാതിരിക്ക്ണെ നമ്മളെപ്പോ കൊറച്ചു സമയം വെച്ചിട്ടൊക്കെ കൊടുക്കാ അതിന് കൊയപ്പല്യല്ലോ നമ്മളത് മി കുട്ടികൾ അത് മിസ്സ്യൂസ് ചെയ്യ്ണി ല്ലല്ലോ ലെങ്കി ആ ലിമിട്ടും കടന്നിട്ട് ഉപയോഗിക്ക്ണ്ടങ്കിൽ അല്ലെ കൊയപ്പോള്ളു
മ് ഇത് നടക്കും അയിന് ഞാൻ കണ്ട്ക്കാണ്ടാ കൊടുത്താൽ കുറെ നേരം കൊറച്ചു നേരംന്ന് പറഞ്ഞിട്ട് കൊടു
അങ്ങനെല്ല നമ്മളൊരു നിബന്ധന വെക്കണം കുട്ടികളോട് ഞാൻ ചോയിക്കുമ്പോ ഇങ്ങട്ട് തരണം അല്ലെങ്കി അതെ ഇത്ര സമയംന്നുള്ള ഒരുതിൽ കൊടുത്തിട്ടുണ്ടെകിൽ അത് കഴിഞ്ഞിട്ട് തരണ്ല്യാന്ന്ണ്ടെങ്കിൽ പിന്നെ ഫോണില്ലാന്ന് അങ്ങട്ട് പറഞ്ഞാല് പിന്നെ കുട്ടി അങ്ങനെ ഒക്കെ കേൾകുലേ
അത് ഞാൻ രാവിലെക്കെ എണീറ്റ് പോന്നാ പിന്നെ അവിടെ വെച്ചാല് അത് മെല്ലെ ഇട്ത്തു ലോക്ക് ഇട്ണ് നോക്കി ഇല്ല ലോക്ക്ഡ് ട്ടാ ഞമ്മക്ക് ഒരു ബുദ്ധിമുട്ട്ല്ലേ. ആ നീരെടുക്കുമ്പോ നേര-
ആ അതെ അതെ ആ ആഹ് അത് ശെരി അല്ല ഞാൻ ഒക്കെ അങ്ങനെ ആയിരുന്നുട്ടോ. ഫോൺ ഒക്കെ ഞാൻ തീരെ കൊടുക്കാതെ ഇരിയ്ക്കൊന്നൂല്യ കൊടുത്തിരുന്നു. കൊടുക്കുമ്പോ ഞാനൊരു ടൈം ലിമിറ്റ് വെക്കും. ആ ടൈമിന്റെ ഉള്ളില് തിരിച് രിച്ചു തരണില്യാന്നു ണ്ടത്തി തിരിച്ചു തരണമെന്ന് ആദ്യേ പറയും. തിരിച്ചുതന്നിട്ടി ന്നുണ്ടെങ്കി ഇനി അനക്ക് ഫോണില്യാന്നും പറയും. അപ്പൊ പിന്നെ എന്താച്ചാല് ആ കറക്റ്റ് ടൈമിന് ഓര് ഫോണങ്ങോട്ടു തന്നോളും. മ്മള് തീരെ കൊടുക്കാതിരുന്നാ മ്മളാണേ അവര് ഇതേ പടിതിയില് നിന്നേറി വരുമ്പോ മെല്ലെ ഫോണെടുക്കും. അപ്പൊ മ്മളൊന്നും പറയില്ല. ലല്ലോ. ഏ അങ്ങനെ പല കാര്യ നിങ്ങള് അവര് ചൊക്കെ ഒക്കെ അറിയണം കുട്ട്യോള്. മ്മ് ഓവറാവരുതെന്ന് മാത്രം. അതിന് അഡിക്റ്റ് ആവാതെ നോക്കും കൂടി വേണം. പിന്നെ വേറന്തെക്കയാ?
കൊഴപ്പില്ല്യ. അത്ര നേരം ഞാനൊന്ന് ക
ആഹ് അത് ശരി. അശേ ആ രണ്ട് പേർ കൊടുക്കുമ്പോ രണ്ടുപേർക്കും കൊടുക്കണം അത് വേറെ കാര്യം. പി പിന്നേ വേറെന്താ അവിടെ മഴയൊണ്ടോ അവിടെ? മ് ഇവിടെയില്ല മഴയൊന്നും ഇല്ല വെയിലാണ് ഇവ മ് മ് ചൂടന്നെയാണ്. കാലാവസ്ഥയൊക്കെ ഇന്ന് മഴ എപ്പളും ചാൻസ് ഉണ്ടന്നക്കല്ലേ പറയുന്നേ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രൊക്കെ മ്മ് ഇങ്ങനെ ഇനി മഴക്കാലത്തിലേക്കുള്ള തൊടക്കാ തോന്നണു. എന്താണ്?
മക്കളൊക്കെണ്ടോ?
മക് മഴക്കളൊക്കെ ഇവടുണ്ട്. വല്യ മക്കളാണ്. മ് പഠിക്കലൊന്നും കഴിഞ്ഞി ട്ടില്ല അവരൊക്കെ വല്ല്യ മക്കളാണ് അങ്ങൻത്തെ കോഴ്സുകളൊക്കെ പഠിക്ക്ണു ഒരാള് ഒരാള് പിന്നേ ഹയർസെക്കന്ററി
ഉം
അഹ് ന്നങ്ങനെ രണ്ട് പേരാണ് രണ്ടാളും അങ്ങനെ പഠിച്ചോണ്ടിരി
ഓക്കേ ആണാണോ പെണ്ണ്
ആഹ് തന്നെ പെൺകുട്ട്യേളാ
ഉം ഉം പിന്നെ കല്യാണം ഒന്നും ഉണ്ടാ നോക്ക്ണില്ല
ഏഹ് എ ഇല്ല്യ ല്ല്യ ഇപ്പ അവരൊക്കെ പഠിക്ക പഠിക്കട്ടേന്ന്ള്ള ഇതിലാ ഫ്രീ ആവുമ്പോ എന്താ ചെയ്യാ ഫ്രീയായിട്ട് ഇരിക്കുമ്പൊക്കെ എന്താ ചെയ്യാ ഫ്രീ ആയിട്ടൊക്കെ ഇരികുമ്പം എന്ത ച്ചെയ്യ
ഫ്രീയായിട്ട് ഇരിക്കാ ടൈമ് ഇല്ലലോ ഇൻക്ക് ഞാന് ഓൺലൈനായിട്ട് ക്ലാസ്സ്‌ എടുക്ക്ണ്ട് ഡ്രോയിങ്ങിന്റെ
അയ്‌ ശരി അപ്പൊ അതിന്റെതായ തെരക്ക ണ്ടാവും ലെ ഡ്രോയിങ് ഒക്കെ പഠിച്ചതാ?
അല്ല അല്ല എഹ് കൊച്ചിലെഇങ്ങനെ ചെറുതായിട്ട് പിന്നെ ഇപ്പൊ നമ്മള് ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിനു
ആ അത് ശരി
ചെറിയ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കും
ആ ക്ലാസ്സ്‌ എടുത്തൊട്ക്കും കൊറെ ആയോ വർക്ക്‌ ചെയ്യാൻ തൊടങ്ങീട്ട്
ആ ഞാനൊന്നര വർഷത്തോളായി പക്ഷെ ഈ ഡ്രോയിങ് ന്ന്ള്ള കോഴ്സ് പൊതുവെ വെക്കേഷന് ഇണ്ടാവലൊള്ളൂ
ആ അല്ലാതെ പിന്നെ ആർക്കാ ക്ലാസ്സ്‌ എടുക്ക്‌ണത് ആ ശെരി ആ ആ അത് ശെരി ആ ആ ആ അത് ഓൺലൈൻ ആയിട്ടാ
ആ
ആ അയ്‌ ശരി അയ് അല്ല ഡ്രോയിങ് ഒക്കെ അധികം വെക്കേഷനായ്ട്ട്ള്ള ക്ലാസ്സ്‌ ആയിട്ടന്നെല്ലേ വരാ കോഴ്സസ് ആയിട്ടന്നല്ലേ വരാ അതികം കു ചേര
ആ അല്ലാത്ത ടൈമില്
ആ കുട്ട്യ സ്കൂൾതന്നെ ആ ഒരുപാട് പടിക്കാണ്ടാവും പിന്നെ ഓര്ക്ക് അയിനുള്ള ടൈമൊന്നും ഉണ്ടാവൂല്ല പിന്നെ ഇഞ്പ്പോ സ്കൂളൊക്കെ തൊർങ്ങാ തൊ തൊടങ്ങാറായി തൊറക്കാറായി ഇനിപ്പോ കുട്ട്യോള് അതിന്റെതായ തെര ക്ക്കളിലേക്ക് നീങ്ങും പിന്നെ ഉമ്മാർക്കും ഇപ്പാർക്കും ഒക്കെ തിരക്കായി എ അല്ലാരും അല്ലാര്ടെ തിരക്കിലേക്കും പിന്നെ വീട്ടിലാരാണ് വർ ക്കെയ്യ അങ്ങനൊന്നുല്ല്യ എന്ന് ണ്ടെങ്കിൽ ആ വീട്ടില് സ്ത്രീകൾ മാത്രണ്ടാവും എഹ് ആ അത് രാവിലെയുള്ള പണിം കൈഞ്ഞ പിന്നെ ഫ്രീയായി കൊറേ സമയം വെറുതെ ഫോണിലോ അങ്ങനെ ക്ക സോളെയ്തിട്ടും അങ്ങനെക്കെ കുറെ ടൈമ് പോണ് ഉം ഇഞ്പ്പങ്ങനല്ലാ ഇപ്പം കുട്ടിയേൾ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെക്കേഷൻ ഒക്കെ കുറച്ചൂടെ ഒര് എന്താ ഒരു ഒരു എൻ ജോയ് മൻ്റ്ണ്ട്
സ്സെടുക്കുന്ന ടൈമില് ക്കെ രണ്ടാളും നല്ല അടിയാകും
ആ അത് ശരി അ ആഹാഹ ആ, ശരിയാ ആ അങ്ങനെ തന്നെ കുട്യോള് പിന്നെ, പക്ഷേ രണ്ടുമാസം കഴിഞ്ഞത് ഇപ്പർഞ്ഞില്ലല്ലോ രണ്ടുമാസം പെട്ടെന്ന് പോയില്ലേ, വെക്കേഷൻ
ഉഹും
പെട്ട് സ്പീഡ് ഏ പെട്ടെന്ന് പോയി ന്ന് പറിണ് എല്ലാരും എല്ലാരും തൊടങ്ങുമ്പോ എന്താ പറഞ്ഞീ ന്നെ എന്താ ചെയ്യാ കുട്യോളായിട്ട്. കൃതി കാട്ടീട്ടൊക്കെ എന്തേക്കാരം പക്ഷേ രണ്ട് വികൃതി കാണിച്ചാലും. രണ്ട് മാസം പെട്ടെന്ന് പോയി, പിന്നെ സ് ആ, ആ അതെ, അറിഞ്ഞില്ല രണ്ടുമാസം ഉണ്ട് ന്നു പറഞ്ഞീന്നു കുട്ടിയേളൊക്കെ മോളൊ ക്കെ പർഞ്ണ് ബോറടിയേക്കാരം രണ്ടുമാസൊക്കെ കെഴിഞ്ഞതേ അർഞ്ഞില പിന്നെ അതെ, അതെ അങ്ങനെ കയ്യാന്നാ ചോയ്ച്ചെ കയ്ഞ് ഇഞ്ഞിപ്പോ ഓൽ പാവങ്ങള് ഡെയിലി നേരം വെളുത്ത് ബാഗും ബുക്കും തൂക്കി സ്കൂളിൽ പോവല്ലോ, പിന്നെ വൈകുന്നേരത്ത് വരും, പിന്നെ അവർക്ക് എന്തിനാ സമയമുള്ളത്.
ഉം, എന്റെ ചെറിയ മോളെ എൽ കെ ജി ലും ചേർത്തു, മദ്രസയിലും ചേർത്തു. മോളെ
ആ, ആ
അവിടുന്നിപ്പം ഒൻപതു മണി ഒമ്പത്‌ മണിവരെ ഞാൻ ഇവിടെ ഇരിക്കും മദ്രസയിലോട്ട് പോവാൻ
ആ, അത് ശരിയാണ് പിന്നെ അതൊരു, പിന്നെ ശീലാക്കി വരണം, അതിനെന്താന്ന് വെച്ച നമ്മള് മദ്രസെല് ചേർക്കണ അന്ന് മുതല് ആ ഫോളം തുടങ്ങുന്ന അന്നു മുതല് മാത്രം വിളിച്ച അതിനു മുന്നേ നേരത്തെ എണീപ്പിച്ച് ശീലായി വരണം, കുറച്ചു ദിവസം മുന്നേന്നെ അപ്പോ പിന്നെയും കുറെ കുട്ടികൾ അതിനോട് ഒരു പൊരുത്തപ്പെട്ട് വന്ന് ആ ടൈമിനോട് പൊരുത്ത വന്നാൽ പിന്നെ വല്യയ കുഴപ്പം ഉണ്ടാകില്ല പക്ഷേ നമ്മളാ പെട്ടെന്ന് ആ മദ്രസ തൊടങ്ങ്ണന്ന് ആ വിളി തൊടങ്ങ്ണന്ന്ണ്ടങ്കില് റെ കുട്ടി എടങ്ങേറാകും അവർക്കും എടങ്ങേറാണ് നമുക്കും എടങ്ങേറാണ് ഒരേ കുറച്ച്സമയം വരെ അര മണിക്കൂർ മുന്നേ വിളിക്കുക പിന്നെ അയിക്കൊരു ടൈം കൂട്ട അങ്ങനെ നീക്കി നീട്ടി നീട്ടി നീട്ടി കുറെ നേരത്ക് നേരത്തെ വിളിക്കുന്ന രീതിക്കാണെങ്കിൽ കുട്ടികൾക്കും ബുദ്ധിമുട്ടില്ല ഉം പിൻ
കാര്യം കയിഞ്ഞ് നേരത്തെ ഇറങ്ങിയാൽ പിന്നെ ഈ കുട്ടികളെ വിളിക്കാൻ പോകാനൊരു മടിയാണ് ന്റെ മോൾക്ക് തെര്ക്ക് കുട്ട്യേളാണ്ട് വിളിക്കാൻ പോവാ
അതെ അതെ അതെ അത് ശരിയാണ് എല്ലാ എല്ലാവരുടെയും കാര്യത്ത ക്കെ അങ്ങനത്തന്നാണ് പിന്നെ നമുക്കൊരു മടിയായി ഓ
ആ പിന്നെത്തേ പിന്നെ വരാൻ കാര്ര്യംനമ്മളറീ ക്കൂലല്ലോ മദ്രസയിൽ ചേർക്കണം ഇതുപോലത്തെ കാര്യം
അതേ വരണ നേരത്തെ കുറിച്ചൊന്നും നമ്മൾ ചിന്തി അതിങ്ങനെ പോകണേ അതിനനുശരിച്ച് ഇങ്ങനെ പോകും അത്ര തന്നെ എന്ത് കാര്യമാ നമ്മൾ വരും വരായ്ക അതിനെ കുറിച്ച് ഭാവിയിനെ കുറിച്ച് ചിന്തിക്കണ്ട ആവശ്യമില്ല ഇപ്പോ ഏ എങ്ങനെയാണോ അത് നന്നായിട്ട് പോകുക പ്രത്യേകിച്ച് ഞങ്ങൾ ബേ പിന്നെ ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളതുപോലെ നടക്കണമെന്നില്ല ചിലത് നട നമ്മൾ വിചാരിച്ച പോലെ ചിലത് നടക്കൂല പിന്നെ വേറെ എന്തൊക്കെ യുണ്ട് ഇനി ഇപ്പോ ഫുഡ് ഒക്കെ കഴിച്ച് കിടന്നുറങ്ങണമെങ്കിൽ ഒക്കെ ഒരു പാട് സമയം ആ കൂലേ
ആ ഇവിടെ എന്താ ഉപ്പായുടെ അനിയൻ വന്നിരിക്കണ് അപ്പോ ഇനി അതാ സംസാരിച്ചിരിക്കാം
ആ അതുശരി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കു ഫുഡ് കഴികൊണ്ടാവൂ അല്ലേ
ആ ആ പിന്നെ പിന്നെ മക്കളും വരുന്നില്ല വിളിച്ചിട്ട് നമുക്ക് എന്താ ഷുഗറായി എന്താ
മോക്ക് നേരത്തെ വെയ്റ്റ് ഉണ്ടാകുമല്ലേ വെക്കേഷൻ ആയിട്ട് ടൂർ പോയില്യോന്ന് അല്ലേ ചോദിച്ചിരുന്നത് പൊന്നാനി പോയി അവിടെ കടല് കാണാൻ പോയി അതന്നെ വെക്കേഷനാ യിട്ട് പോയത് കുട്ടികളെ കൂട്ടി കുട്ടികളൊക്കെ കൂടെ ഏ
ഉം. ഞങ്ങളും അവിടെക്കുന്നെ ആണ് പോയത്. പൊന്നാനി അല്ലേ ആ ഞങ്ങള് ചെമ്മാട്, മംപുറം ആ വഴിക്കങ്ങനെ
മ്മാറര അങ്ങനെ മലംപുറത്തക്ക് പോയതാ
ആ മലംപുറം പോയി കണ്ട ഞങ്ങള് ഒരു അയൽവാസിയുടെ വീടുണ്ടായിരുന്നു. ഞങ്ങളവിടെ അവിടെ ബീച്ച് മുന്നോട്ട് പോയി പക്ഷേയാ ഭയങ്കര മഴയായിരുന്നു.
ആ ഞങ്ങളും പോയാരുന്നു. പോയപ്പം മഴയൊന്നുമില്ല കേറിപോരാൻനേരത്ത് ഭയങ്കര മഴയായിരുന്നു ഉം നമ്മളൊക്കെ വെക്കേഷന് ഒരു ചെറിയ ചെറിയ ട്രിപ്പ് ചെറിയ പമ്പരം കിട്ടിയില്ല അങ്ങനെ ഞങ്ങള് പോയി. എന്നാ ശരിയെന്നാൽ ട്ടോ
ആ ഓക്കെ എന്നാൽ ടൈം ആയോ?